ആ കേൾക്ക്ണില്ലേ
ക്ക്ന്ന്ണ്ട്
ആ എന്താ അങ്ങനെ പോണു ചായ കുടിച്ചോ
ചായ കുടിച്ചിട്ടില്ല ഞാൻ കുടിച്ചിട്ടില്ല മക്കക്ക് കൊട്ത്തു ഇൻക്ക് നോമ്പാണ് ഉം ഒന്നാം നോമ്പ് മുതൽ എട്ടാമത്തെ നോമ്പായി പാത്രത്തിന്റെ സൗണ്ട് ഒന്ന് കൊർച്ച് കൊർ
ആ ആ
പിന്നെ വേറെ എന്തൊക്കെ ഇങ്ങളൊക്കെ ചായൊടി ഒക്കെ കഴിഞ്ഞോ
ഇല്ല കഴിഞ്ഞിട്ടില്ല എന്താ അങ്ങനെ ഏ ചപ്പാത്തി ഇണ്ട്
ഉം കറിയോ
കറി എന്താ ഈസ്റ്റ് വെച്ചിട്ട്ണ്ട്
ഈസ്റ്റ് വെച്ചക്കാണ് ചപ്പാത്തിക്ക് ഈസ്റ്റു അയ് രസണ്ടാവോ
ആ ഞങ്ങള് അങ്ങനെ തന്നെയാണ് വെക്കാറ്
ഏ
ഉം
ഞൻ ദോശയാണ് ദോശയും ചട്ടിനിയാണ് നമുക്ക് നോമ്പാകുമ്പോ എന്തെങ്കി എന്തേലൊക്കെ തട്ടികൂട്ടണ്ടെ അപ്പൊ പിന്നെ ആ അവർക്ക് അങ്ങനെ പ്ര ഇച്ച് ഇഷ്ട കേടുകളുള്ള ഭക്ഷണങ്ങളൊന്നുമല്ലാ എല്ലാ കടികളും ഇഷ്ട്ടാ ആ കൂടുതൽ ഇഷ്ട്ടം ആണ് ആ അല്ല ഒന്നിനുങ്ങനെ കൂടുതലും ദോശായയാ തന്നെ ഏറ്റവും ഇഷ്ടം തന്നെയാണ് എത്ര ഉണ്ടെങ്കിലും കഴിച്ചോളും നമുക്ക് പിന്നെ വേഗം എളുപ്പം തന്നെല്ലേ ദോശ അ ദോശനോട് താല്പര്യം ഇല്ല ദോശ ണിച്ച് ചിലർക്ക്ണ്ടാവില്ലേ മടിപ്പുണ്ടാവൂല്ലേ എന്നും ദോശമ്മ എന്നും ദോശ ചില മക്കൾക്കൊക്കെ ഉണ്ട് എനിക്ക് ദോശ പറ്റൂല
ഇനിക്ക് ദോശ
ആ എനിക്ക് ദോശം സ്ഥിരായിട്ട് ദോശ ആവുമ്പോ എനിക്ക് എനിക്കൊരു ഒരു മടുപ്പാണ് അപ്പൊ ഞാന് എന്ത് കാട്ടും ചെലപ്പോ വേഗം ചോറ് വെന്താ ചോറ് തിന്നും ദോശ കഴിക്കൂല ഒന്ന് പേരിന് എന്തെങ്കിലുമൊക്കെ വയറ് കാളല് ഒന്ന് മാറാൻ വേണ്ടീട്ട് മാത്രേ കഴിക്കൊള്ളൂ പിന്നെ വേഗം ചോറ് എല്ലാ ചൂടൊട്ക്കെ ചോറ്ണ്ടായേയ്ക്ക് ചോറും കൂട്ടാനൊക്കെ ചൂടോട്ക്കെ അങ്ങ് കഴിക്കും അപ്പൊ പിന്നെ നമ്മളെ ചായയും ചോറും ഒക്കെ ഒന്നിച്ച് അതണ്ട് വര പത്തണി കഞ്ഞിയും ആയി എല്ലതും ആയി അപ്പൊ ആ ഒരു രീതിക്കങ്ങനെ കഴിക്കും വേഗം പെട്ടെന്ന് കഴിക്കും അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാറ് ഉച്ചക്കക്ക് ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല മീൻകാരം വന്നപ്പം അയ്ലയും മത്തി മാത്രേ ഉള്ളൂ അപ്പം പിന്നെ ഇന്നലെ മത്തി കായിരുന്നു അപ്പൊ പിന്നെ വാങ്ങീട്ടില്ല എല്ലാ മീനും കഴിക്കും പക്ഷെ ചില സമയത്ത് ഓലെ ഉമ്മാക്ക് വായില് മുറിണ്ട് അപ്പം ഇമ്മ എ പറയണ്ട അയ്ല വാങ്ങണ്ടാന്ന് പറ അപ്പോതിന് അയിലം മായേല് പോയീണ്ടാവുബോ അല്ലാതെ പറ്റൂലന്ന് പറയുന്നു അപ്പൊ പിന്നെ മീൻ ഇന്നലെ പിന്നെ പുറത്തുന്ന് ആള് വരുമ്പോൾ പണി കഴിഞ്ഞ് വരുമ്പോ മീൻ കൊടുന്നന്നു അപ്പൊ പിന്നെ നല്ല സൂപ്പർ മത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഞ്ഞീനൊക്കെ ഉള്ള അ പിന്നെ ഇന്ന് നമ്മളെ വാത ക്കെ വര്ണ ആൾക്കാരേക്കന്ന് ഭയങ്കര കേടാണയ്ക്കാരല്ലൊ ഒരു ചപ്പി കാ ഔ ചീഞ്ഞ കാൺണ്ടേക്കാരം അധിക ദിവസൊക്കെ
ഓല് അങ്ങനെ ഓലക്ക് അങ്ങനെ കിട്ടണല്ലേ നമ്മളെ അവിടെ പോയി മേടിക്കുപോ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും
ഫ്ലഷ് മീന് കിട്ടും അപ്പൊ അത് വിചാരിച്ചിട്ട് പിന്നെ ഞാന് രാവിലെ വണ്ടി വന്നപ്പോ വാങ്ങി ഇല്ല അയാളേക്കന്ന് വാങ്ങുമ്പോ പൊതുവേ ചൊയ്ക്കാറുണ്ട് ചൊയ വരാറുണ്ട് ഇന്നലെ മത്തി ആയിരുന്നു പിന്നെ മത്തിം അയ്ലയും മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മത്തി നല്ല ടേസ്റ്റ് ഇച്ചിരി ഇഞ്ചിം വെളുത്തുള്ളിയും ഓക്കെ ഇട്ടിട്ട് ചെലപ്പം ചറിയ ഒരു പിന്നെ ടേസ്റ്റ് ഉണ്ടാവും നല്ല രസം ഉണ്ടാവും ഉണ്ടാക്കിയാല് പക്ഷേ ഞാൻ പൊരി
കുട്ടികൾക്കൊക്കെ പൊതുവെ പൊരിച്ചതാണല്ലോ ഇഷ്ടം കറി വെക്ക്ണേക്കാട്ടിലും കൂടുതല് അത് എങ്ങനെ കറി വെക്കെ അല്ലെങ്കിൽ മുളക്ഇടെ അങ്ങനെ എന്തും ചെയ്തിട്ട് കാര്യല്ല ഓര്ക്കാ പൊരി പൊരി കിട്ടണം ആ പൊരിക്കണ മണം വന്നാതന്നേ ഓല് ചോറ് പോലെ ചോറ് വെഴ്ക്കും
കഴിക്കോള്ളൂ ആ അതെന്നെ അവിടെ കുട്ടികള് മദ്രസ്സക്കും സ്കൂൾക്കും പൊ
ആ ഉം എട്ടേമുക്കാലയില്ലേ നേർത്തെ പോവും എട്ട് മണിക്ക് പോവും
സ്കൂൾ പൊയി സ്കൂൾളോ
ആ എട്ട് മണിക്ക് മം പോകുബോ ന്നാ നടന്നാ പോവാ മദ്രസക്ക് നേരത്തെ പൊ പോയി വന്നു പിന്നെ അങ്ങനെ നേരെ
ആറ് മണി റ്റൂ എട്ട് മണി വരെ മദ്രസ്സല്ലേ ആറ ആറേറ്റൂ ആറര
ആ ആറ്
ആറ് ടു ഏഴര വരെ മദ്രസ് ഇണ്ടായി ഇവടെ ആറര ടു ആറര ടു ഏഴര വരെയാണ് മദ്രസ് ഒരാൾ ഏഴാം ക്ലാസ് പഠിക്ക്ണ ആൾക്ക് അങ്ങനെയാണ് പിന്നെ നാലാം ക്ലാസ് പഠിക്ക്ണ ആൾക്ക് ട്ട് ഏഴര ടു ഒമ്പത് മണി ആ ഏഴര ടു ഒമ്പത് മണി വരെയാണ് മദ്രസ് ആ ആ മീൻ ഇണ്ട് പിന്നെ ഇന്നലെ രേസം കൈ കൈപ്പങ്ങിം ഉം ചക്കക്കുരുക്കുടെ കറി വെച്ചത് ഇണ്ട് അപ്പോ ഉച്ചക്ക് ഒരാൾക്ക് കഴിക്കാൻ ഇണ്ടാവൊള്ളു മൂന്നാളും സ്കൂൾ പോവും അപ്പൊ പിന്നെപ്പോ വൈനാര്ത്തിന് എന്തെലും ഒക്കെ തട്ടി കൂ ടെണ്ടി വെരും ഇഞ്ഞ്പ്പ അയിന്റെ എടീൽ പണി കഴ്ഞ്ഞ് വരുമ്പോ മീനെന്തെലും കൊണ്ട്രാണെങ്കിൽ ആ ഇന്ന് ഇഞ്പ്പ ഞാൻ പർഞ്ഞ് ഇതെന്നെ വൈന്നാരം ഇഞ്ഞിപ്പ ഉച്ചക്ക് മോ അല്ല രാവിലെ മോളെ സ്കൂൾക്കാണ്ട് ആക്കി കൊട്ക്കാൻ പോവ്മ്പളെ ഞാൻ അവിടെ നോക്കട്ടെന്ന് പറഞ്ഞതാണ്
ആ അപ്പൊ
ഇന്ന് എന്തെങ്കിലും കിട്ടുകണെങ്കിൽ മറ്റേത് ഒരു പണി നേരെ ഇപാടാവകു നേരകും പിന്നെ ഉണ്ടാക്കാൻ മടിയാണ് കാരണം ഞമ്മടെ പണികളൊക്കെ കഴിഞ്ഞ്
കുളിച്ച് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തേലും പണിയെടുക്കണ ഇഷ്ട
ഇഷ്ടല്ല മടിയാണ് പിന്നെ പ്രത്യേകിച്ച് മീനൊക്കെ കൈ മ പ്രത്യേകിച്ച് മീനൊക്കെ കൈ ഭയങ്കര മടിയാണ് ഞാൻ ഒന്നു മുതൽ നോമ്പടുത്തിട്ടുണ്ട് മ് മ് അതെ ആകെല്ലവും കൂടെ പണിയന്ന കഴിഞ്ഞിട്ട് ക്കെടുക്കാന്ന് വിചാച്ചിട്ട
ആ അയിനാണീ വേഗം രാവിലൊക്കെ ഒരുക്കി എടുക്കണ അപ്പൊ പിന്നീ ഇത് കാരണമാലെ ഒരു ഇഷ്ടം ഇണ്ടാവലല്ലോ നമുക്ക് ഒരു
അതെ അതെ അതെ പണികളൊക്കെ നേരത്തെ കഴിയോ ചിലപ്പോരു മടിയാണ് അപ്പ ഇങ്ങ
ആ ഒരുക്കി വെക്കും
എത്ര ആളാണ് രണ്ട് ആള് എത്രയിലാണ്
ഒരാള് എട്ടിലും ഒരാള് ആറിലും
ഇപ്പൊ രണ്ടാളും പോയി രണ്ടാളും ഒരു സ്കൂളില
ആ ആ ആ എൽ പി യു പി അങ്ങനെ ഹൈസ്കൂളക്കെ ആ കൊണ്ട് പോകും. മ്
ഉച്ചക്കൊക്കെ എന്താണന്ന്
ഉച്ചക്ക്ക്ക്ന്ന് ബീഫ്ണ്ട്
ആ നളെപ്പനിപ്പ മുഹറും ഒമ്പതും മ മറ്റന്നാള് പത്തൊക്കെ ആല്ലേ ഇനിപ്പൊ മറ്റന്നാള് ലീവ്ല്ലേ സ്കൂള്
ആ നാളെ മദ്രാസ നാളെ ലീവ സ്കൂള് നാളെ ലീവല്ല ലേ പറഞ്ഞു വെള്ളിയാഴ്ചയാണ് ലീവ് പക്ഷെ കലണ്ടറില് നാളെയാണ് ലീവ്
ആ നാളത്തെ ലവ് മാറ്റിട്ട് വെള്ളിയഴ്ചക്ക ആക്കിയേക്കണ് നമ്മള വാർത്തയിലൊക്കെ കാണിക്ക
ആ പക്ഷെ ശരിക്കും അങ്ങനെ അറിയോ കലണ്ടറി ലീവ് ഉണ്ടെങ്കിൽ സ്കൂളിൽ ലീവ് കൊടുക്കാറോള്ളു ഇതിപ്പ എന്താ പറ്റിന്നാവോ മ്മ്
മാറ്റം പിടിച്ക്ക്ണ് ഇറ്റ ക്ലാസ് പഠിക്കണ ട്യൂഷന ഉണ്ടാവ
ല്ല ല്ല
ആ ഒമ്പത് പത്തൊക്കെ ഒമ്പത്
മ് ആ ഒരു പത്തൊക്കെ ഓല്ക്ക് താല്പര്യംല്ല
മ് ട്യൂഷന് പോണഈ മദ്രാസും ട്യൂഷ
ആ ആ ആ പിന്നെ നാർത്ത പോ ഒരു ഉറ ഒന്നും ഉണ്ടാവൂല്ല
ആ
ആ
ഏ നമ്മടെ എന് പറഞ്ഞ ട്യൂഷ ഇല്ലാത്തെന്നെ പഠിച്ചാ പറഞ്ഞാ പറയും ഏതുന്നേരം പഠിക്കല ഏു നേര പഠിക്കാ പരാതിയേ ഒള്ളു വൈകുന്നേരായ ഓർക്ക ഇല്ലാത്ത സൊക്കടൊന്നുംണ്ടാവില്ല തലവേദന കാല് വേദന വയർ വേദന ഒക്കെയാണ്ക്കാരം പഠിക്കാൻ പറഞ്ഞാലാണ് ഇല്ലില്ല ഉച്ചക്കൊക്കെ ഉണ്ടാക്കിയത് തന്നെയാണ് രാത്രികൊക്കെ ഉണ്ടാക്ക ഉണ്ടാവല് വൈകുന്നേരം ചെല ഇപ്പോളേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവയുള്ളൂ നമ്മള് ഉച്ചക്കെ ഉണ്ടാക്കിയ ഭക്ഷണം ചിലപോ ചോറ് അങ്ങനെട്ട നോമ്പോറക്കുമ്പോഴ അല്ലെങ്കിൽ അഥവാഞ്ഞ ഉച്ചത്തൊന്നും പ്രത്യേകച്ച് ഉണ്ടാക്കിയിട്ടില്ല തലത്തൊക്കെ തട്ട കൂട്ടിയതാണെങ്ക വകേരന്തേും കയാിയിില്ല ഉണ്ടാക്കും ഇനിയിപ്പോ നാളെയെന്ത് ചെയ്യും നാളെയും മറ്റന്നാളുമൊക്കെ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തേലും കൊണ്ടരാന്ന് വിചാരിക്കുന്നുണ്ട് നാളെയും മറ്റ നെ എല്ലാർക്കും നോമ്പണ്ടാവല്ല ഞാന് ഒന്ന് മുതല് പുടിച്ച്ക്ക്ണ് ഒന്ന് മുതൽ എട്ട് ആയിക്ക്ണ് അപ്പൊ ഉം അപ്പൊ പിന്നെ അങ്ങനെയാണ് പിന്നെ ആഹ് ഒന്നു മുതൽ എട്ട് വരെ കിട്ടി നേർച്ച ഉണ്ടായതായിന്ന് നേർച്ച നോൽക്കാനേ അപ്പൊ പിന്നെത് അങ്ങനെ
അപ്പ അതും ആവും നോക്ക നോ ഇത് കിട്ടും ചെയ്യല്ലോ
ഇല്ല നേർച്ചാക്കിയ നമ്മക്ക് വീട്ടിൽ നടക്കൂലല്ലോ
ആഹ്
അങ്ങനെയല്ല നമുക്ക് പോയിേക്ക് കൂട്ടാൻ പറ്റൂല നീർച്ചാക്കിയത് നമ്മള് ആനീർച്ച നീർച്ചക്കടം മാത്രമേ വിടുള്ളൂ
ആഹ്
അപ്പൊ പിന്നെ ഇപ്പൊ സുഖാണ് കൊഴപ്പൊന്നും ഇല്ല അങ്ങനെ പോണ് ഇപ്പൊ രാവി എന്നും എന്തൊക്കെയ ഉണ്ടാക്കാറ് ചപ്പാത്തി അല്ലാതെ
ആഹ് അങ്ങനൊന്നു മില്ല പുട്ടോ ദോശയേ ഇഡ്ലിയോ നൂൽപ്പുട്ടോ അങ്ങനെ എ ന്താണ് തോന്നിയത് അപ്പൊ രാവിലത്തെ ഒരു ഇതുപോലെ അങ്ങനെണ്ടാക്കും
റ് നൂൽപുട്ടിക്ക് ഞാ ഉണ്ടാക്കും ആഹ് ഞങ്ങള് നൂൽപൊട്ട് തയ്ച്ചു ഉണ്ടാക്ക നിങ്ങള് എങ്ങനാ ഇസ്റ്റ് ഉണ്ടാക്കാറ്
ഞങ്ങള് ഉള്ളി കിഴങ്ങ് കുക്കറിലിട മുളക് പിന്നെ ഉപ്പും മഞ്ഞപ്പൊടി വെള്ളം അടിച്ചിട്ട് വിസിലടിച്ചിട്ട് ട്ട് പിന്നെ കടക് വർത്തിട അതന്നെ അത്രേ ഉള്ളു സിമ്പിൾ ആണ്
തെങ്ങാ പാൽ
ഏഹ് അതൊന്നും പരലില്ല പാരമാണെങ്കില് വലിയതൊക്കെ ഇത് ഇപ്പൊ രാവിലെ ജസ്റ്റ് ഇച്ചിരി തട്ടിക്കൂട്ട് എന്തെല് കറി വേണ്ടേ അപ്പൊ ഒന്ന് ഇതാവാൻ വാണ്ടീട്ട് അതൊന്നുടൂല ഇത് ജസ്റ്റ് ഒര്ത്
ആഹ് സ്റ്റ് അഹ് ജസ്റ്റ്‌ കറി വണനു ന്നാ മോഡലാവാനും പടിയന്നുള്ള മട്ടിലാണല്ലേ കൂടുതല് പണിം വരാ പാടില്ല കറി വേണോര്ക്ക് നീച്ചന്നാ തന്ന ചോദിക്കലാ
കറിയ്ണ്ട് ആഹ് എന്തെങ്കിലും ഒരു ചമ്മന്തിയെങ്കിലും വാണം ദോശക്കൊക്കെ
അപ്പൊ ഒരുക്ക് രാത്രി ഒരുപ്പക്ക് കൊടുക്കാന് മുളക് കറി അങ്ങെന്തെങ്കിലൊക്കെണ്ടെന്ന ണ്ടങ്കി ഒപ്പിച്ച് വല്ലേ വേറെ എന്തെലും ശർക്കരഉരികിതോ അലെങ്കില് പഞ്ചസാര അങ്ങനെട്ടിട്ട് അണ്ട് കേച്ചിലാക്കണ തെനോ തേനൊക്കെണ്ടെങ്കി തേനൊറ്റിച്ചൊടുത്ത്കാണ്ട് കെയിച്ചലാക്കലാണ് അപ്പം ചെറിയാള് പറ് കറിയിണ്ടാ കറിയിണ്ടാന്ന്
കറിയുണ്ടോയ്ച്ചിട്ട നീച്ചന്നെ വരല്ലേ തലേന്ന് പിന്നെ ചിക്കന് ന്തെങ്കിലും വെച്ചാല് അതെട്ത്തക്കും എന്തേലും എ കൊറ്ച്ച് കൂട്ടി വെക്കും ന്ന രാവിലെക്ക് പിന്നെ കറിണ്ടാക്ക് കണ്ടല്ലോ അത് മാത്രം നോക്കിയാ പോരേചാരിച്ചിട്ടൈ അപ്പൊങ്ങനെ വെക്കും
ഒക്കെതന്നേണ് നല്ലത് ഉം വെള്ളപ്പം ങ്ങനത്തൊക്കെ ഉണ്ടാക്കൂല അതെ ശരിയാണ് അഹ് എന്തെങ്കിലൊക്കായിറ്റം ഇങ്ങനെ ദിവസം എന്തേങ്കിലും വേണ്ടെ
ആഹ് ന്നാ പേരിന് വാ പേരിന് മതി അങ്ങനെതിന്നൊന്നില്ലാ
ഇന്നലെപ്പതേപോലെ മൊളംകറിണ്ടാകിയശേഷം അപ്പൊ അതേറ്റൊരാള് മ് കരല്ലാന്നാന്നൊരു ഒന്ന് സൈഡിലൊരുലേശൊറ്റിച്ചൊടുത്ത ഒന്ന് കുത്തി കുത്തിതിന്നാ മതി
അങ്ങനെ നോക്കാന് മാത്രാണ്
മ് നീ എന്താണ് ഉച്ചേ ബീഫ്ക്ക് എന്താ കറെക്ക്ണ് നല്ല ചേനേം കുമ്പളങ്ങകറിയക്കണ്ടാ
ആ നോക്കട്ടെ ന്നാശരിന്നാ
ആ ഓക്കെ ഓക്കെ ശരി